ആ കേൾക്ക്ന്ന്ണ്ട്
എനിക്കോന്നുന്നു നമ്മക്കിന്ന് ഭക്ഷണത്തെ കുറിച്ചൊക്കെ സംസാരിക്കാ തൊന്നുന്നല്ലെ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാറ് ആരും തന്നെണ്ടാവുല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എല്ലാർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടായിരിക്കും അപ്പോ നമുക്ക് നിങ്ങള് തന്നെ തൊടങ്ങ എങ്ങനേണ് എങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കേണ് ഇഷ്ടം ഭക്ഷണത്തെ കുറ്ച്ച് പറ
ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പൊ പല വിഷയങ്ങളുണ്ട് ഒര് ഒര് ടൈമ് വരെ എൻ്റെ പ്രായപരിധിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ..... ഒരു ടൈം പഠനകാലത്ത് നന്നായി എന്തും കഴിക്കും, എല്ലാം പുതിയൊരു പുതിയെ എന്താണ് കിട്ടുക പുതിയ ടേസ്റ്റ് ചെയ്യാൻ വളരെ നന്നായി താല്പര്യപ്പെട്ട ഒരു വ്യക്തിയാരുന്നു.... അതൊരു ഒരു ഒരു രസമായിട്ട് കണ്ട് എല്ലാ ഈവനിങ്ങും...... ഏതെങ്കിലും കൂടെ ഒരു കൂട്ടാ കൂട്ട കൂട്ടുകാരനെ കൂട്ടിയിട്ട്..... നേരെ പോവും വല്ലതും എന്തെങ്കിലും ഒരു പുതിയ ഒരു ഭക്ഷണം ട്രൈ ചെയുന്ന....... ഒരു സ്വഭാവം നന്നായിട്ട്ണ്ടായിരുന്നു...... പിന്നീട് പഠിച്ചിറങ്ങി.. പഠിച്ചിറങ്ങി ജോലിസ്ഥലത്ത് കയറിയതിന് ശേഷം അവിടെയുള്ള കോവർക്കേഴ്സിന്റെ കൂടെ വല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും പുറത്തു പോയിരുന്നു.... പിന്നീട്.. കല്യാണം കഴിഞ്ഞതിന് ശേഷം, അഥവാ നമ്മുടെ ഒരു ഫാമിലി ലെവലിലേക്ക് മാറിയതിന് ശേഷം പിന്നീട് എന്താന്നറിയില്ല..... ഒരു ഹെൽത്തൊക്കെ ഒന്ന് നോക്കണ്ടെ എന്നുള്ള ഒരു മെൻ്റാലിറ്റി വരുന്നു... കുറഞ്ഞ് എങ്കിലും....... ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പാദ്യായിട്ട് എനിക്ക് വളരെ ഇഷ്ടള്ളാരു ഏരിയാണ് മധുരള്ള ഫുഡ് കളൊക്കെ ഭയങ്കര നന്നായി ഇഷ്ടപ്പെട്ടുന്നൊരു കൂട്ടത്തിൽ പെട്ടയാണ് ഞാന് എന്താണെങ്കിലും ഒര് മധുരം ഇപ്പൊ നിലവിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടൊക്കെഇരിക്കുന്ന മറ്റേ പിസ്റ്റാച്ചു അങ്ങനെ ള്ളെ ആ രീതിയിലൊക്കെള്ള മധുരം നന്നായി താല്പര്യ........ ഈ കരിച്ചത് പൊരിച്ചത് അതിനോടൊന്നും അങ്ങനെ ഒരു താൽപര്യക്കൊറവാണ് നമ്മള ഈ നിലവില്... പുതിയ ഫുഡ് ആയിട്ട് പറയുന്ന മന്തി, അൽഫാം, അങ്ങനെള്ളതിനോട് താൽപര്യം വളരെ കുറവാണ് ഒരു നോർമൽ ഫുഡ് അടിപൊളി ആയി കിട്ടിയാല് നന്നായിട്ട് കഴിക്കുന്ന കൂ...... ട്ടത്തിൽ പെട്ടതാണ്. നിങ്ങള അവസ്ഥ,
ശരിക്കും എനിക്ക് തോന്നുന്നു, നിങ്ങള് ആ ഒരു ജോലിയുആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നു..... ഭക്ഷണം ഒരുപാട്....... ലഭ്യ കിട്ടുന്ന അല്ലെങ്കിൽ വെറൈറ്റി വെറൈറ്റി ഫുഡ്, എനിക്ക് എന്താ പറയാ നിങ്ങളുടെ അതേ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്കണ്ട് അപ്പൊ ഞാന് ആളെ കളിയാക്കലുണ്ട് എല്ലാ ദിവസവും...... ഓരോ ദിവസം ഓരോ വീട്ടിന്ന് ആയിരിക്കും ഫുഡ് ഉണ്ടാക. അപ്പൊ ഓരോ എല്ലാരും എന്ത് വിചാരിക്കും അ ഒ ഒ ഇന്ന് അ ആള് ഒരു മാസത്തിൽ ഒരിക്കലെ നമ്മുടെ അടുത്ത് പറയുന്നെ അപ്പൊ നല്ല ഭക്ഷണം കൊടുക്കണല്ലോന്ന്ൻ റ്റ് എന്ത പറയ ആൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയ ഭക്ഷണമൊക്കെ എന്നും കിട്ടും, അപ്പൊ, എന്ത പറയ, വർഷം മുഴുവനും നല്ല നല്ല വെറൈറ്റി ആയ ഫുഡുകൾ കഴിക്കാൻ വരുന്ന ഒരു ജോലിയാണ് നിങ്ങളത്, എന്ന് പറഞ്ഞ് ഞാനെൻ്റെ സുഹൃത്തിനെ പലപ്പോഴും കളിയാക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ശരിക്കും, ഭക്ഷണം എന്താ പറയ നമ്മള് ഒരു എത്ര എന്ത് സാധനം മതിയാവാണ്ടിരുന്നാലും ഭക്ഷണം നമുക്ക് എത്ര ക ഒരു ഒരു പരിതി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അതിൽ ഒരു മടുപ്പ് വരും എന്നുള്ളത് സത്യം തന്നാണ് ട്ടോ. കാരണം വിശപ്പു മാറിക്കഴിഞ്ഞാൽ പിന്നെ ന നമുക്ക് ഭക്ഷണം വേണ്ട, പക്ഷേ, പൊന്ന്, പൈസ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ വച്ചുനോക്കുമ്പോ ശരിക്കും മനുഷ്യന് ആർത്തി തീരുന്ന പെട്ടെന്ന് തന്നെ ഒരു വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭക്ഷണ ത്തോടുള്ള ഇതൊക്കെ അങ്ങ് മാറും ന്ന് ള്ളതാണ് യഥാർത്ഥം. അപ്പോ എന്താ പറയാ എന്റെ ഒരു ഭക്ഷ ണത്തിന്റെ കാര്യം എന്ന് പറയെങ്കിൽ എനിക്കൊത് നിങ്ങളെ കാര്യം വെച്ച് നോക്കുമ്പോൾ എനക്ക് ഒരു എരിവുള്ള ഭണം..... ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയാണ് എനിക്ക്, ഞാൻ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്നഒരാളാണ്. മാറ്റൊന്നും വരുത്തിയില്ല പക്ഷെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ള ഒരു മൈൻ്റ് വരു... ശരിക്കും നമ്മള് അതിൽന്നൊക്കെ വിട്ടു നിക്കണം അല്ലെങ്കിൽ, എന്താ പറയാ, അതിലൊരു മാറ്റങ്ങളൊക്കെ വരുത്തണംന്ന്..... പലപ്പോഴും ആഗ്രഹം ഉള്ള ഒരാളും കൂടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരിതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് നോൺവെജ് ഭക്ഷണത്തോടാണ്........ പൊതുവെ താല്പര്യം കൂടുതൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻന്റെ ഭക്ഷണത്തിന്റെ ഒരു തുടക്കം... എന്നുള്ളത് പിന്നെ നിങ്ങൾടേത്.....
അതായത് നിങ്ങള് പറഞ്ഞ ഒന്ന്ണ്ടല്ലോ, എല്ലാ ദിവസവും പുതുമയാർന്ന ഭക്ഷണങ്ങൾ കിട്ടാന്ന്ള്ളത്..... ഉള്ളത്....... ആ ഒരു ജോലിയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാല് അവര് ഒന്ന് ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു ആ ഒരു ശൈലിയിലാണ്ടാവാ അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെള്ള ടീം കാരെ കണ്ടാ പ്പെട്ടൊന്ന് തിരിയും. എന്റെ ഒരു ഒരു ടീച്ചറ് പൊതുവേ എന്നോട് പറയാറുണ്ട് പുറത്തു പോയി ഭക്ഷണം കഴിക് ക്കാണെങ്കില് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുവരെയുള്ള സമയം നഞമ്മളൊരു ഭക്ഷണത്തിന് വേണ്ടി പോകുന്ന ആസമയം. അത് വളരെ രസായിരിക്കും കഴിക്കുന്ന സമയത്ത് അതിന്റെ ടേസ്റ്റുണ്ടാവും അതുവരെ അതിന്റെ കൂടെള്ള ഒരൊരൊരി മനസ്സിലുള്ളൊരു താല്പര്യണ്ടാവും അങ്ങനൊരു രസണ്ടാവും പക്ഷെ കയിച്ച് കഴിഞ്ഞാല് പിന്നെ ഒന്നിക്കലന്നോ അല്ലെങ്കിൽ പിറ്റേന്നോ ആയിട്ട് നമ്മുടെ വയറിന് അത് നന്നായി ന്നായിട്ടറിയും ഭക്ഷണം വല്ലാണ്ട് ആ ഒര് പുറമേ നിന്നുള്ള കഴിച്ചാളൊക്കെ പിറ്റേന്ന് ഒരു വയറിനൊക്കെ ഒരസ്വസ് സ്ഥത വല്ലാണ്ട് കൂടുതലാണ്. അങ്ങനെക്ള്ളൊരു കാരണം കൊണ്ടും പിന്നെ നമ്മളതിനനുസരിച്ചിട്ട് കഴിക്കുന്നതിനനുസരിച്ചിട്ട് പിന്നെ കലോറിക്കനുസരിച്ചിട്ട് അത് ബേൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മള ശരീത്തിനെടങ്ങാറാണല്ലോ അത് വല്ലാണ്ട് കൂടുതലായിട്ട് അഥവാ പുറത്തിറങ്ങി നടക്കുകയോ അല്ലെങ്കിൽ അങ്ങനെള്ളെ എക്സൈസുകളൊക്കെ വളരെ കുറവാണ് എത്രത്തോളംന്ന് വെച്ചാല് പീടികയിൽ പോയിട്ട് വല്ല സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നേരെ വണ്ടിടുത്തിട്ടാണെറങ്ങുന്നത്. നടക്ക്യന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വീട്ടിൽന്നാണെങ്കിലും എങ്കിലും ഒര് ഒര് എന്തെങ്കിലും ഒരു മെനക്കേട് തടി അറിഞ്ഞുള്ള എന്തെങ്കിലും ഒര് അല്ലത്തൊണ്ടും ഹെൽത്ത് ഭയങ്കര വിഷയം തന്നെയാണ് അതുകൊണ്ടന്നെ ഈ ഭക്ഷണം ഒരു പരിധി വിട്ട് കഴിച്ചാല് പിന്നെ അതൊന്നൊന്ന് കണ്ട്രോളായി കിട്ടാനൊക്കെ വളരെ ഒന്ന് ശരീരം ഒന്ന് നോർമൽ അവസ്ഥയിൽ ഇതുവരെ ഒരൊര് അസ്വസ്ഥത വല്ലാണ്ട്ണ്ട് അതെന്നെയാണ് എന്റെ പുറമേന്നുള്ള പ്രശ്നം വളരെ കുറച്ചത് എന്നിരുന്നാലും ഇപ്പം നിലവിലൊക്കെ പുറത്ത്ന്ന് കഴിക്കലില്ലാന്ന് പറഞ്ഞാല് എന്തെങ്കിലും ആരുടെയെങ്കിലും വല്ല പാർട്ടിയോ അല്ലെങ്കിൽ നമ്മൾ വല്ലോർക്കും പാർട്ടി കൊടുക്കേണ്ട സാഹചര്യം വരുന്ന സമയത്തോ അങ്ങനെയല്ലാതെ ഇപ്പം നിലവിൽ പൂർണമായി പുറമേന്നുള്ള ഭക്ഷണൊക്കെഒയിവാക്കി വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും കഴിച്ചാലായി ആ രീതിയിലേക്ക് പിന്നെ പുറത്തുനിന്ന് കഴിക്കുന്നത് ചായാണ് ചായ ഒരൊര് രസാണ് ചില സമയത്തൊക്കെ ചായ കുടിക്കും അതിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് രണ്ട് കടികൾ കഴിച്ചാലായി എന്നല്ലാതെ ഭക്ഷണമായിട്ട് പുറത്തുന്ന് കഴിക്കുന്നത് വളരെ കുറവാണ് ബിരിയാണിയൊക്കെ വളരെ താല്പര്യള്ള ഒര് ഇഷ്ടള്ളൊരു ഫുഡായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ ഒരു ടൈം കഴിഞ്ഞ പോലെ എന്താന്നറിയില്ല ഒരൊര് അതിനോടൊക്കൊള്ളൊരു ചെറിയൊരു മടുപ്പ് വന്നത് പോലെ ഇപ്പൊങ്ങനെ ഒരു പുറത്തുന്നൊന്നും കഴിക്കണ്ട ഇനി എന്താണ് കിട്ടുന്നതത് അത് കഴിക്കുക. ആ ഒരു ലെവലിലേക്ക് മെല്ലെ മെല്ലെ മാറിയോന്നൊരു സംശയം
അതെ! ശരിക്കും നിങ്ങള് പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നത് അത് വളരെ നൂറ് ശതമാനം ശരിയായ കാര്യാണ്. പണ് ണ്ട് കാലത്തൊക്കെ നമ്മളെ ആൾക്കാര് അല്ലെങ്കിൽ നമ്മളെ നമ്മെളെ പോലുള്ള ആൾക്കാര് എന്താണ് നന്നായിട്ട് ഭക്ഷ ണം കഴിക്കും അതിനനുസരിച്ച് നന്നായിട്ട് ജോലിം ചെയ്യും. പാടത്തും പറമ്പത്തൊക്കെ നല്ല ജോലി ചെയ്ത് അത്യാവശ്യം ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ജനറേഷൻ നമ്മളെ മുന്നിൽ കഴിഞ്ഞു പോയി എന്ന് വേണെങ്കി പറയും. ഇപ്പം നമ്മള് ഇപ്പോ എൻന്റെേതടക്കം നിങ്ങളുടെതടക്കം നമ്മള് ഭക്ഷണം കഴിക്ക്യാ ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യാ അല്ലെങ്കിൽ എന്താണ് ശരിക്കും ശരീരം മനങ്ങി എല്ലെങ്കിൽ നമ്മളൊന്ന് ഒന്ന് വിയർത്തിട്ട് എത്ര കാലായിന്ന് വേണങ്കിൽ നമുക്ക് ഒന്ന് ആലോയിക്കാവുന്നതേ ഉള്ളൂ. ചൂട് കൊണ്ടുള്ള വിയർപ്പല്ലാതെ ശരിക്കത് പറഞ്ഞാൽ നമ്മളൊന്ന് തടി അനങ്ങി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ആ ഒരു കായികപരമായ ജോലി ഇപ്പോ പൊതുവെ ആരും ഇഷ്ടപ്പെടുന്നുല്ല ആരും ചെയ്യുന്നൂല്ല. അതിനനുസരിച്ചന്നെ ഭക്ഷണം കഴ്പ്പ് മാത്രം മാറ്റം വരുന്നില്ല പക്ഷെ നമ്മളത് ഇ ങ്ങള് പറഞ്ഞ പോലെ ആ ഒര് കലോറി എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അതെങ്ങനെ ഇതാക്കണം എന്നുള്ളതാക്കുന്നതിനെ കുറിച്ച് നമ്മള് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യ തോന്നുന്ന അത് ഇപ്പൾത്തെ ഒരു ജനറേഷൻ ല്ലേ എല്ലാവിധ രോഗങ്ങളും അതല്ലെങ്കിൽ അതുപോല കാര്യങ്ങളൊക്കെ വരുന്നതിൽ തന്നെ ഏറ്റവും വലിയൊരു പങ്ക് ഈ സംഭവത്തില്ണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്ക അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതെ ആ ഒരു അവസ്ഥയൊക്കെ ശരിക്കും എടുത്ത് പറയേണ്ട ഒരു വിഷയം ആണെന്ന് തോന്നുന്ന് പണ്ട് കാലത്തും എല്ലാവാരും നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കാരാണ് പക്ഷെ അവര്ക്ക് എന്താണ് അവര്ക്ക് രോഗങ്ങൾ കുറവാണ് അവര് ആ ഒരു ന്താ പറയ ജങ്ക് ഫുഡ് ന്നുള്ള സിസ്റ്റത്തിന്നൊക്കെ മാറി അവര് നമ്മടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും പറമ്പിലും കിട്ടുന്ന കാര്യങ്ങൾ വെച്ചോണ്ടുള്ള ഒരു ഭക്ഷണ രീതിയൊക്കെയായിരുന്നു ഇപ്പോ പിസ്സ ബർഗർ പോലെയുള്ള അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ട് ണ്ട് ആ ഒരു കാല ഇത് വെച്ച് നോക്കുമ്പോ ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതായിരിക്കും കൊർച്ച് നല്ലത് അല്ലെങ്കിൽ എന്താ പറയാ മ്മള് ഈ ഒരു വൈറ്റ് കോളർ ജോബ് എന്നുള്ള ഒരു രീതിയിലേക്ക് ആൾക്കാർ ചിന്തിച്ചത് ശെ ശേഷം തന്നെ എനിക്കോന്നുന്നു ഈ രോഗം അതുപോലത്തെ കാര്യങ്ങളൊക്കെ വല്ലാതെ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ത് ല്ലേ
ആ ഇങ്ങള് പറഞ്ഞേല് ര് അഡീസ് ണലായിട്ട് ഒരു രസകരമായ ഒരു സംഭവം ഞാന് ഒരു ടീച്ചറാണ് ടീച്ചറാകുമ്പോ സ്വാഭാവികായിട്ടും നിങ്ങൾക്കറിയാം ഭക്ഷണം കഴിക്കുക ക്ലാസ്സിൽ പോവുക ക്ലാസ് ട്ക്ക പോര കഴിഞ്ഞു പിന്നെ വേറെ അയിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അതിലപ്പുറം നമ്മൾ മറ്റൊന്നും കാണുന്നില്ല അങ്ങനെ ഒരു ഒരു ടൈം പിരീഡിന് ശേഷം വെയ്റ്റ് വല്ലാതെ കൂടി അപ്പൊ സ്വാഭാവികായിട്ടും നമ്മുടെ കൂടെയു ഉള്ളവരൊക്കെ പറഞ്ഞ് ജിമ്മിന് പോയാലോ ജിമ്മ് നോക്കിക്കൂടേന്ന് കാരണം മറ്റു ഏതായാലും നമ്മളെ വർക്കൗട്ടുകളോ മറ്റോ ഒന്നും നടക്കുന്നില്ല ഒന്ന് ക്യാഷൊക്കെ കൊടുത്തിട്ട് നോക്കിയാല് ഒരുപ ക്ഷെ നമ്മളക്കെ ത് ഏ തടി റെഡിയാവ ൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് കെടുവല്ലോ അങ്ങനെ ഞാന് സീരിയസായിട്ട് ഒരു തീരുമാനൊക്കെ എടുത്തു ജിമ്മിന് പോയി ജിമ്മിന് ആദ്യാ മാസം പൈസക്കടച്ചപ്പോ അതിന്റെ ഒരു ആവേശത്തിൽ അങ്ങനെ പോയി പിന്നെ കൊർച്ച് കഴിഞ്ഞപ്പം മയ തൊട്ങ്ങി പിന്നെ അതിലേറെ രസം ജീമ്മിന് പോയതിന് ശേഷം വെശപ്പ് കൂടി വൈകട്ട് എന്താന്നറിയില്ല ബസ് ധാ കഴിക്കുന്നതിനേക്കാൾ ഇ ബിള് കഴിച്ചു ര് മാസം കൊണ്ട് പറയണ്ട ഞാന് വീണ്ടും രണ്ട് കിലോ മൂന്ന് കിലോ കുടി അന്ന് ജിം പക്ഷെ ആ ഒരു തടി കൂടുല് എന്താറീല ശരീരം ഒന്നാകെ അനങ്ങിയതു കൊണ്ടോ എന്താറീല മൊത്ത്തി തടികൂടി ന്നെ ജിമ്മിനും പോയിട്ടില്ല നടക്കാനായിട്ട് അങ്ങനെ എറങ്ങിയിട്ടും ഇല്ല ഇപ്പൊ നെലവില് രാത്രി ഭക്ഷണൊക്കെ മാ റ്റി വെച്ചോക്കി രാത്രി ഭക്ഷണം കഴിക്കാതെ വല്ല ഹെൽത്തി ആയിട്ട് നോക്കാൻ വ് ഓഡ്സും മറ്റേ കാര്യങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചു പക്ഷെ അത് കഴിച്ചിട്ടും വെശപ്പ്ണ്ട് ഇന്നാലും കഴിക്കൂല അങ്ങനെ തന്നെ പിടിച്ച് ക്ഷെ പെ ട്ടു മാസത്തോളായി ഞാാനിങ്ങനെ രാത്രി ഭക്ഷണം ഒഴിവാക്കിയിട്ട് പക്ഷേ പറയാലോ ഇങ്ങനെ നമ്മള് ഫുഡ് കൊറക്കൽ കൊണ്ടോ അല്ലെങ്കില് ഇള്ള ഫുഡിൽ ഏതെങ്കിലും പ്രോട്ടീൻ ഫുഡ് മാത്രം ആക്കിയത് കൊണ്ടോ ഞമ്മളെ തടി കുറയൂല്ലാന്ന് ഇൻക് മൻസ്സിലായത് പാ ഇപ് നെലവില് വെശപ്പ് എന്നാലും അതാ അല്ലെങ്കില് ഒന്ന് അങ്ങനെ ഒന്നു ഒന്നും കുറയാതെ ഇപ്പോഴും ആ തടി ആ രീതിൽ തന്നെ ഇങ്ങനെ നിൽക്കുകേണ് അപ്പോ ഫുഡ് കൺണ്ട്രോളെയ്യണം അയിന് പുറമെ നമ്മളെ ഹെൽത്തും കൂടി നോക്കണം
അതെ ശരിക്കും എന്താ പറയാ നമ്മള് ഭക്ഷണം കഴിപ്പ് മാത്രം ഒഴിവാക്കിയത് കൊണ്ട് നടക്കൂല്ലാന്ന് തോന്നു നമ്മള് ഹെൽത്ത് എന്താ പറയാ ഏ എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം തോന്നും നമ്മളെ സമയമിത് ആയിട്ടുണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ
ഓക്കെ ശരി